ഹലോ കേ
ആഹ് കേൾക്കാ പറയൂ എന്നാ ണ്ട് വിശേഷോക്കെ സുഖായിട്ട് പോന്നേ എന്തെല്ലാണ് ങ്ങളെ വിശേഷം മഴയാണ് ഇവിടെത്തെ മെയിൻ അവിടെ ഇവിടെ രാവിലെ മുതലേ മഴ ത പെയ്യുന്നുണ്ട് ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് വെയില് വന്നട്ടിണ്ട്
ഇവിടെ ഇന്നലെ രാത്രി മുതലേ മഴയാ അത് കഴിഞ്ഞ് ഏ രാവിലെ ഉണ്ടായിരുന്നു പിന്നെ ഇടക്ക് വെയിൽ വന്നു ക്ഷേ ഇപ്പ മഴക്കോളുകേറുന്നു
അ ഇവിടെ രാവിലെ മുതൽ പെയ്യുന്ന മഴയാ ഒരു ചോർച്ഛഇല്ലാണ്ട് ആ എനിക്ക് തോന്നുന്നു ഇപ്പ ഒന്ന് ചാറികേട്ടോ ഞാൻ അടുക്കളയിലായിരുന്നു ആ സമയം അറിഞ്ഞില്ല അതാ ഇപ്പ ഇറങ്ങി ചാറിട്ടുണ്ട് ഇപ്പ ആ എന്തൊരു മഴയല്ലേ പക്ഷെ മഴയാണെങ്കിലും കാണാനും കേൾക്കാനും ഒരസ് വാത്ക്കെണ്ടല്ലേ
അതുണ്ട്‌ പക്ഷേ
ന്തോപ്പ പൊറത്തോട്ട് എറങ്ങണ്ട പൊറത്തോട്ട് ഇറങ്ങണ്ട നമ്മളെ ചെറിയ പ്രായത്തിലെല്ലാം മഴ പെയ്യാൻ കാത്ത്ക്കുകല്ലേ ചെയ്യുക അതൊണ്ട് എന്ത് രസേനു അന്നല്ലേ തോട്ടികൂടെ പോവാനും മീനെ പിടിക്കാനും വെള്ളത്തിചടാനും മഴ ഇപ്പഴും ഇഷ്ടാണ് മഴ നനയാൻ മഴ ന പക്ഷെ ഇപ്പ ഴത്തെ കാലാവസ്ഥ അങ്ങനെല്ലാലോ മഴ പെയ്യുമ്പഴത്തേക്ക് അപ്പത്തേക്ക് പനി വന്ന പനി ജലദോഷായി അ മോളാണെങ്കി മഴ പെയ്യുമ്പയെ നനയും ഞാൻ സമ്മതിക്കത്തില്ല പനി ആ വന്നാ അറിയാൻ പറ്റോ അതാ പറഞ്ഞെ നമ്മള് സാധാ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ മഴ നനിയുമ്പോ നമ്മൾ ഉപ്പ ഉമ്മല്ലോ പറയലണ്ടേനു വളന്ന എന്റെ പ